ആ
പിന്നെ അവിടെന്നായിരുന്നു രാവിലെ? കേക്കാ കേക്കാം അവിടെന്നാരുന്നു രാവിലെ ഫുഡ്?
ഇവിടെ പുട്ടും പയറും ആർനിന്ന്.
ഓ എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ട. പുട്ട് കടല് എനിക്ക് ഭയങ്കര ഇഷ്ട.
ആഹ് ഇവിട പുട്ടും പയറുവാണ്. ഇവിടെ എന്റെ മോന് പുട്ടാണ് ഇഷ്ടം. വേറെ ഒന്നും ഉണ്ടാക്കാൻ സമ്മയിക്കൂല്ല.
എനിക്കും പുട്ട് ഭയങ്കര ഇഷ്ട.
എനിക്ക് അത്ര വല്യ ഇഷ്ട്ടോന്നുമല്ലാട്ടാ.
എനിക്കി ഇഷ്ട്ടാ, ഉം ആന് എത്ര വയസുണ്ട്?
അവിടെ അവൻ നാലില് പഠിക്കണു, നാലില്.
ആഹ് ആ രണ്ട് പേരുണ്ടോ?
എനിക്ക് നാല് പേരുണ്ട്ട്ടാ.
ആഹ്, ഏഹ് എന്ത് എത്ര ഇണ്ട് എല്ലാരും?
മൂത്തത് നാലില്, രണ്ടാമത്തത് രണ്ടില്, മൂന്നാമത്തത് പ്രീ കെ ജി, നാലാമത്തതിന് രണ്ട് വയസ്സ്.
ആഹ് ഹാ എല്ലാ ഒറ്റ ഗ്യാപ്പു പോലുണ്ടല്ലോ. ആഹ് എല്ലാ ആണോ അതോ,
ഇല്ലില്ല, രണ്ടാണ് രണ്ട് പെണ്ണും ഈക്കൊലാണ്.
ആഹാ കൊള്ളാം. വീട്ടിലവടെ എപ്പഴും ബഹളായിരിക്കൊല്ലേ.
താണ് നാലാമത്തെ പെണ്ണ് അങ്ങനെയാണ്. ആഹ് ബഹളാണ്. എപ്പളും ബഹളാണ് ഉം, ഇതിപ്പോ സ്കൂളില് അവര് മൂന്നെരും സ്കു ളില് പോയേക്കേണ്. അപ്പൊ അതുകൊണ്ട് ചെറുത് മാത്രോള്ളൂ. അപ്പൊ അതൊണ്ട് ഇവിളെ എങ്ങനെയെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം.
ആഹ് ആ.
ഇനി ഈവനിങ് വന്ന് കഴിയുമ്പളാണ്, തല്ലുടിക്കൂടാ, ചെറുത് മൂന്നാമ ത്തത് ഇതിനെ നല്ലോണം തല്ലുപിടിക്കും. അവരിങ്ങനെ ഇച്ചിരിങ്ങട് പോവാണെങ്കില്, സ്കൂളിലൊക്കെ പോവാണെങ്കില് നമുക്ക് ഇത്തിരിയൊരു റിലാക്സേഷൻ കിട്ടും. ആഹ് അല്ലാണ്ട് തല്ലുടിക്കൂടാ നന്നായിട്ട് തല്ലുടിക്കും. ആ ഉള്ളത കൊണ്ട് മൂത്തത് രണ്ടാമത്തേന്നെ തല്ല് പിടിക്കും മൂന്നാമത്ത നാലാമത്തേന്നെ തല്ലടിക്ക അങ്ങനെയാണ് ഒരു ഗാങ്ങാണ്
ഓ പാ വിളയത
കുരുത്ത ത്തക്കേട് കാണിച്ച് കൂടിക്കഴിഞ്ഞാൽ മൂന്നും കൂടി കൂടും അങ്ങനെയാണ് ഇതിന് അതിനുള്ള പരിവായിട്ടില്ലല്ലോ ഉം അങ്ങനെയൊക്കെയാണ് ഉം
കൊെള്ള നല്ല രസം ഉണ്ടായിരിക്കും
ആഹ് ഒച്ചപ്പാടായിരിക്കും
ടീ ണ്ടെക്കോ
ഫുഡ് വേണ്ട അവർക്ക് അവർക്ക് അങ്ങനെ ഫുഡിനോട് താല്പര്യല്ല അവർക്ക് മിഠായി ബിസ്ക്കറ്റ് ചോ ക്ലേറ്റ് ഇതിനോടൊക്കെയാണ് താല്പര്യം പിന്നെ പൊറത്ത് പോയി ഫുഡ് കയിക്ക അതൊന്നും എപ്പളും എപ്പോളും നടക്കൂല്ലോ? കാശു വേണ്ടേ പിന്നെ ആഹ് എപ് എപ്പോളു എപ്പളും പൊറത്ത് പോണം ഷൈക്ക് കുടിക്കണം അങ്ങനെയൊക്കെയള്ള ഇതാണ് പിസ്സ ആഹ് ഇതൊക്കെയാണ് എടയ്ക്കൊക്കെ കൊണ്ടോകും എടയ്ക്ക് നമ്മള് പൊറത്തു പോവുമ്പോ വന്ന വയിയൊക്കെ കേറും
ഏ അവർക്ക് ഇങ്ങനെ സാധനങ്ങളോടെേ ഇ്തൊള്ളൂ
ഇതൊള്ളൂ നമുക്കും അങ്ങനെയാണല്ലോ നമുക്കും ഇങ്ങനത്തെ ഡിഷിനോടാണല്ലോ താല്പര്യം
എനിക്കിപ്പോ ഹോസ്റ്റൽ വന്നപ്പോ അതങ് മതി ഇനിപ്പോ ഇത്തിരി ചോറ് മീൻകറി കിട്ടിയാലും മതി
അതന്നെ അയ്യോട പാവം ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവൂലേ? ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോയി കഴിക്കില്ലേ?
ഇവടെ നമക്ക് അധികം പൊറത്തുന്നുള്ള ഫ്രണ്ട്സ് ഇല്ല ഒണ്ടേ തന്നെ ഇവരെ ക്കെ ആണെലും വസ്സോക്കെ കേറി ഇവരും ഇവിടുത്തെ ഹോ ഗവൺമെന്റ് ഹോസ് സ്പിറ്റലൊക്കെയായിരിക്കും വന്ന് നിക്കുന്നെ ഇവര് വേറെ സ്ഥലത്തുന്നായിരിക്കും ഇവടെ വന്ന് നിക്കുന്നെ ഇവര് വീക്കെൻഡിലൊക്കെയ ഇവര് അവിടെന്ന് പോന്നേ ഉം പിന്നെ ഒരു കൊച്ച് ഒണ്ടായിരുന്നു അവള് പക്ഷെ അവളുടെ വീട് ബാംഗ്ലൂരായിരുന്നു ഉം ഭയങ്കര പാടാ ബാംഗ്ലൂർ അവള് വീട്ടീന്ന് വരുമ്പോ എന്തേലൊക്കെ കൊണ്ട് തരുവായിരുന്നു പക്ഷെ അവള് ഈ വർഷം മാറി അവൾക്ക് നല്ല പാടണേ അവളഞ്ചു മണിക്ക് വീട്ടീന്നെറങ്ങിയാല് ഇവിടെയല്ല ത്തത്തൊള്ളൂ ഒമ്പത് മണിക്ക് ബസ്സും ട്രാഫിക്കും ഭയങ്കര പാടാ അപ്പൊ അവള് മാറി ട്രാൻസ്ഫറായി
ആഹ്
പക്ഷെ അവള് നല്ല ഫുഡ് ഒക്കെ കൊണ്ടരായിരുന്നു ഇങ്ങനെ ഈ ഇവിടെ ടെ ഓരോ ടൈപ്പ് റൈസ് ഒണ്ട് ലെമൺ റൈസ് പുളിയോ ഗ്രന്നൊക്കെ പറഞ്ഞിട്ട് അനൊക്കെ ഇവിടെ അതുണ്ടാക്കി തരും പക്ഷെ അയിന് ടേസ്റ്റില്ല പക്ഷെ
ടെസ്റ്റില്ല ഉം ആറ് പേര് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബെഡാ അതോ ഷെയറിങ്ങാണാ
ആ ഓര ഡോർ മറ്റെ ഡോർമെട്ട്റി മണ്ടൽ താഴെയായിട്ട് ആ ഓരോ ബെഡന്നെ.
ആഹ് ആഹ്
ഞാൻ താഴയെ
താഴെയാണ് ഉം ഉം
ഉം
പക്ഷെ ഇവിടുന്ന് പോയി കഴിയുമ്പോ ഇത് മിസ്സായ്യുട്ടോ ഇയാള് ഇവിടെന്ന് പോയി കഴിയുമ്പോ ഇത് മിസ് ചെയ്യും ഇപ്പൊ നമുക്ക് അതിലും പാടാവു അപ്പൊ നമ്മള് തമ്മിൽ പേദം എന്നുള്ള രീതിയില് നമുക്ക് ക്ക് ഇതും മസ്സെയ്യുംപിന്ന കല്യാണമൊക്കെ കഴിഞ്ഞഞ് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ എന്തായാലും മിസ്സെയ്യും സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ഒക്കെ അനുഭവാണ് ഉം ഉം
ആഹ് ഇപ്പം എല്ലാം മസീയുന്നുണ്ടല്ലേ?
ആഹ് പിന്നെ ഹോ ഒന്ന് ഒറങ്ങാൻ കൊതിയാവാ
ആഹ് രാവിലെക്കെ പിള്ളേര് സ്കൂള്ടുന്ന നേരം തെണീക്കണല്ലേ?
ആഹ് സ്കൂളിലോടുമ്പോ നേരത്തെണിക്കണം. പിന്നെ രാത്രിയൊക്ക ഇവരെണിക്കുവല്ലോ? ചെറുതൊക്കെ. എണിക്കും. ഇപ്പൊ ഫീഡിംഗ ഒക്കെ നിർത്തിയേക്കുന്ന ടൈമാണേ, ഇപ്പൊ രണ്ട് വയസ്സായല്ലോ ഫീഡിംഗ ഒക്കെ നിർ നിർത്തിയെക്കുന്ന ടൈം ആവുമ്പം വാശിയാണ് അപ്പൊ എടക്കെടക്ക് എഴുന്നേറ്റിരിക്കും അപ്പൊ നമ്മള്ടുത്ത് തോളത്തിടണം ളെ നടത്തി നടത്തി ഒറക്കണം അങ്ങനെയൊക്കൊള്ള പ്രശ്നമാണ് പിന്നെ കെടത്തുമ്പോ വീണ്ടും എണീക്കും അങ്ങനെയൊക്കെയാണ്
ഏഹ് ഞാൻ കണ്ടിണ്ടോതൊക്കെ ചേച്ചിയൊക്കെ
ആഹ് അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ഇനി വരാൻ പോണേ ഒള്ളൂ
അയ്യോ എനിക്ക് വല്യ ഈ പിള്ളരെ അങ്ങനെ വല്യ താല്പര്യംല്ല്യന്നേ അങ്ങനെ അങ്ങൻത്തെ ലൈഫേ
ആ പക്ഷെ എന്റെരു അഡ്വൈസ് പറയട്ടെ പഠി ച്ചൊരു ജോലിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി ട്ടോ എന്റെ അഡ്വൈസാണ് എന്റെരു പേഴ്സണൽ അഡ്വൈസാണത് പഠിച്ചൊരു ജോലിയായിട്ട് ആ പഠിച്ച് ജോലിയായിട്ട് നമ്മൾക്കൊരു ഫിനാൻഷ്യലി നമ്മള് കേപ്പബിളായിട്ട് മാത്രം കല്യാണം
അങ്ങനൊക്കെയാണ് നമ്മുടെ അങ്ങനെക്കേണ് നമ്മളെ ആഗ്രഹം നടന്നാ മതി ഈ പഠിത്തം കാണുമ്പോ തന്നെ മനുഷ്യന് പ്രാന്ത് പിടിക്കും
ഇല്ല കുറച്ച് ഹാർഡ് വർക്കൈയ്താലും നല്ലതിലേക്കല്ലേടാ അങ്ങനെ ചിന്തിച്ചാതി നമ്മള് കുറച്ചേ പ്പാ ഹാർഡ് വർക്കൈയ്താലും നമ്മള് ഇ ഇപ്പൊ നാ ഞങ്ങൾടെക്കെ ജീവിതെടുത്ത് നോക്കിയാമതി നമ്മളൊക്കെ ങ്ങനെ അതായത്പ്പൊ മോള്ടെ ചേച്ചീനെപോലെ ജീവിതെടുത്ത് ചിന്തിച്ചഴിഞ്ഞാൽ അറിയാൻ പറ്റൂലേ
ഉം ശെരിയാ അത് കാണുമ്പോ തന്നെ മൻസ്സിലാവും
ആ നമ്മള് കല്യാണം കഴിഞ്ഞ് നമക്കൊരു ജോലികിട്ടി അങ്ങനെക്കേഅല്ലെങ്കി നമ്മള് കിച്ചണില് തന്നെയേരിക്കും
ഉം
ഉം വേറെന്താ ആഹ് കൊച്ചാണ് അവക്ക് ചൊമയാണ് ആ ഉച്ചക്കത്തേക്ക് മീൻ മീൻകറി
അയ്യോ ഉം നിങ്ങള ഇപ്പോ വീട്ടി ബിരിയാണിയോക്കെണ്ടാക്കോ
ആ ഇണ്ടാകും അത് ഈ ആവശ്യങ്ങളൊക്കെ വരുമ്പഴും
ഓ നല്ല ടേ ഈ മുസ്ലിംസിംന്റെ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാ അധികം അങ്ങനെ കഴിച്ചിട്ടില്ലാ വെല്ലപ്പോഴും കഴിച്ചിട്ടോള്ളൂ ഉം മന്തിയെന്നും
നമ്മളങ്ങനെ മന്തി ണ്ടാക്കൂല എനിക്കറിയില്ല കുഴിമന്തിയൊന്നും അറിയില്ല ഇവിടെ നാത്തൂൻ വരുമ്പോ അവലെടക് ക്ക് ണ്ടാക്കാറുണ്ട് പക്ഷെ എനിക്ക്ത് അത്ര ടേസ്റ്റ് ഒന്നും തോന്നാറില്ല നമ്മള് കടേന്ന് കഴിക്കുന്നതില് ത്രേന്നും ടേസ്റ്റ് തോന്നാറില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂട്ടോ അവര് അതൊക്കെ അടിപൊളിയാ വേറെ രീതിക്കേ യാന്ന് പിന്നെ അതിനകത്ത് അജിനോമോട്ടോയോ ചേർക്ക്ണേംകൊണ്ട് നമക്ക് ഇത്തിരിം കൂടി നല്ല ടസ്റ്റ് സ് ച്ചായിട്ട് തോന്നുവല്ലോ കൊർച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കൊണായിരുന്നു ഉം
ഉം പിന്നെ സ്നാക്സ് ഐറ്റൊക്കെ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നെ
സ്നാക്സ് പിന്നെ ഞങ്ങടെ മെയിൻ. സാ നാ നോമ്പിനുണ്ടാക്കും ഞങ്ങക്ക് ഫാസ്റ്റിങ് ഡയ്റ്റ്ണ്ടല്ലോ അതിന്. നോമ്പിനാണ് നമ്മളതൊക്കെ ഇണ്ടാക്ക്ണത് പക്ഷേ ഇവിടെ ഇണ്ടാക്കല് കൊറവാണ്. അത് ഫുള്ളാണ് അപ്പൊ അതൊക്കെ മേടിക്കേള്ളൂ. ലൈറ്റാ അങ്ങനെയൊക്കെ മേടിക്കൊള്ളൂ ആഹ്.
ആഹ് ആഹ് ഇങ്ങനെ ഈ ആഹ് സമയം നല്ല അടിപൊളിയാല്ലേ? പത്തിരി ഞാൻ ഞങ്ങള്. നമ്മളെ ടിക്ക്യാ അപ്പോ നമ്മളീ പേട്ട സൈഡൊക്കെ പോവുമ്പോ. അവിട്ന്ന് വാങ്ങും വേറെ ജില്ലേല് പോവുംമ്പോ കടേന്ന് നമ്മളൊണ്ടാ ത്തില്ല പത്തിരിയൊന്നും നമുക്കുണ്ടാക്കാൻ അറിയത്തില്ലാ സത്യം പറ്ഞ്ഞാ നല്ലോണം.
അറിയത്തില്ല ആഹ് പക്ഷെ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് അങ്ങനെ അത്രണ്ടാക്കി. ഇല്ലല്ലോ ഇണ്ടാക്കി അറിയില്ലല്ലോ അതാണ്.
ആഹ് ഏ നൈസ്പത്തിരി ഭയങ്കര പാടല്ലേ ഒണ്ടാക്കാൻ?
ഇല്ലൃ എള്പ്പാ അത്പ്പൊ ഒന്ന് രണ്ട് പ്രാശ്യക്കെണ്ട് പക്ഷേ നിങ്ങടെ ഹിന്ദുക്കളിൽ ഇപ്പ പലരും ണ്ടാക്കുന്നുണ്ടല്ലോ പ ത്തിരിയോക്കെ ഞങ്ങടെ എന്റെ വീടിന്റെ അടുത്ത് അവടെ ഇണ്ടാക്ക്ണ്ട്. ആണോ? കൃഷ് കാണാ ഹാ അഹ് അതാ ആണ്പ്പപ്പ ആഹ് അഞ്ജലീന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു.
അത് അമ്മ പണ്ട് ക്രിസ്ത്യ ഏഹ് ഹിന്ദുവായിരുന്നു കല്യാണം കഴിച്ച് ഹിന്ദുവായത അപ്പ ആഹ്. പേരൊക്കെ അങ്ങനെ ഒരിതിലിട്ടാ.
ഉം എന്നെ പത്തില് വെച്ചൊരു മിസ്സ് പഠിപ്പിച്ചിട്ട്ണ്ട് ആഹ് മിസ്സിന്റെ പേര് ഷാലിനിന്നാണ്. അഹ് അമൃത ശാലിനിന്നാണ് അമൃതശാലിനിന്നാണ് പേര്. ആഹ് അപ്പാ മിസ്സ് അപ്പാ മിസ്സ്. ദൈവാ മിസ്സ് പറയോർന്നു ആഹ് മിസ്സ് ക്രിസ്ത്യനാണ് അപ്പോ ഷാലിനിന്ന്ള്ള പേര്. ഹിന്ദുക്കൾക്കാണ് അപ്പ അമ്മ അങ്ങനെ ഇട്ട് കാണുംന്ന് അമൃതാന്നു കൂടി ചേർത്ട്ട് കാണുംന്ന്. പക്ഷ അതും ഹിന്ദുക്കൾടെ പേര്ന്നെല്ലേ അമൃതാന്നുള്ളതും ഹിന്ദുസിനുള്ള പേരല്ലേ. ഹാ.
അതന്നെ അതു പോലെന്നെ ഉഹ് എല്ലാരും കേൾക്കുന്നൊരെ നീ വക്ക് ഹിന്ദു അല്ലേ ഹിന്ദു അല്ലേ എന്നങ്ങെനെ ചോയ്ചീന്നെ.
ആഹ്.
മ് ഹു.
പെട്ടെന്ന് പേര് കേൾ കേക്കുമ്പളെ നമ്മുക്കങ്ങനെ തോന്നും.
ഉം അത് തോന്നും.
ഉം ഉഹ്. പിന്നെ വേറെ?
വേറേം ഇങ്ങനെക്കെ പോവുന്നു ഇല്ലില്ല.
ഉം ഇല്ല തോന്നി.
പിന്നെ നിങ്ങക്ക് ഐപോളൊക്കെ ഉണ്ടാക്കോ?
ഇല്ലൃല്ല അഅ് ഇണ്ടാക്കൂല. അതൊക്കെ നമ്മള് മേടിക്കാണെടാ ചെയ്യ്ന്നേ അതൊക്കെ മേടി ക്കണതും അങ്ങനെ മേടിക്കലും കൊറവാണ്. വെല്ലപ്പോഴും അങ്ങനെക്കെയുള്ളു.
ആഹ് ഹാ ഹാ
മ്. പിന്നെന്താ ഉച്ചക്കത്തെ ഫുഡിന് എപ്പോ വിളിക്കു അവര് എപ്പളാണ് റെ
ഉച്ചക്ക് ഒരു മണിയൊക്കാവും പന്ത്രണ്ടരക്കാവുമ്പ പോരും ഒരുമണിക്കാവുമ്പൊ ഫുഡ് നമുക്ക് വെഷക്ക്ണോണ്ട് നമ്മളിത്തിരി നേരത്തെ പോവും
ആഹ് ഇന്നെന്താ കഴിച്ചത് രാവിലെ
ഇന്ന് രാവിലെ സത്യം പറഞ്ഞാ റൈസായി പക്ഷെ സമയത്ത് എണീറ്റില്ല അതോണ്ടിനി ഞമ്മ അമൃതംപൊടി കുറക്കാക്കി കുടിച്ച്
അയ്യോ അങ്ങനെക്കെ തരാ
അങ്ങനെ ഇവിടെ തര്ന്നില്ല നമ്മള് ഏഹ് ഉണ്ടായി കഴിച്ച
ആ അവടെണ്ടാക്കി കഴിച്ചാണ് അപ്പൊ ഇ അപ്പെന്തായിരുന്നുന്നപ്പന്താ കിട്ടാതിര്ന്നത് ഫുഡ്
എന്തോ
അതെന്താ ഫുഡ് കഴിക്കാൻ ലേറ്റായി പോയോ ഹലോ
ആ ഞാൻ എണീറ്റപ്പ ലേറ്റായി പോയിത്തിരി
അപ്പൊ പിന്നെ ക്കി
അതോണ്ടാ ഇല്ലില്ല അങ്ങനെല്ലവടെ
അയ്യോ
ആഹ് ശെരിന്നാലേ
ആഹ് ഓക്കെ ഓക്കെ
എടക്ക് വിളിക്ക് ആ ഹ് ശരി